ചായ കുടിച്ചോ
ചായ കുടിച്ചില്ല്യ
ആ വേറെ എന്തൊക്കെയുണ്ട് എന്താണ് വിട്ടീന്ന് പറഞ്ഞാരുന്നു ഫോണിങ്ങനെ എടുത്ത് പിടിച്ചിരിക്കുവാണേ
ആ ഇപ്പോ കേക്കണില്ലേ
ആ ഇപ്പോ കേക്കണുണ്ട് ഉം ആ നല്ല വർത്താനം പിന്നെന്താ
പോയോ
ഇല്ല എനിക്ക് കുട്ടികൾ ഇല്ല നിങ്ങൾക്ക് കുട്ടികളുണ്ടാ
ഏ എനിക്ക് രണ്ട് മോനുണ്ട്
ഏ ഒരു എന്താ എത്രായിന്ന് അയിന്
മോന് കൊറച്ച് വലിപ്പം ആയിണ്
ഏ നിങ്ങള് ഏ ഏ വീടൊക്കെ അടുത്ത് ഉണ്ടാവും അല്ലേ
ഉം
ഹലോ
കേക്കാതെ വരും കട്ടാക്കണ്ട കേട്ടോ അത് റേഞ്ചിന്റെ പ്രശ്നേക്കാരം ആ ഇവിടുണ്ട് ലീവിന് വന്നതാ ലീവിന് വന്നതാ
ഇവിടൊണ്ട്
ഉം
ആ അല്ല
ഉം പ പത്തിരുപത് കൊല്ലവൊക്കെ കഴിഞ്ഞു ഉം പിന്നെന്താ ഇങ്ങടവിടെ റേഞ്ചില്ലേ കുറെ കഴിഞ്ഞിട്ടാണ് ഉം
ഏ ഇപ്പം കേക്കണില്ലേ
ആ ചിലപ്പോ നിങ്ങള് വർത്താനം പറയുമ്പോളേ ഞാൻ പറഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാണ് നിങ്ങക്ക് കേ ൾക്കണതെന്ന് തോന്നുന്നു എന്താ
അന്റെ ഇങ്ങട്ട് കേക്കണുണ്ട്
ആ ഇൻ്റെ നല്ല റേഞ്ച് ഉള്ളോടത്ത് നിക്കണ് ഇപ്പം കേൾക്കുന്നുണ്ട് ഇങ്ങളു ടേത് പിന്നേ വേറെന്താ ഞാനെന്താ പറയാൻ വന്നെ എന്താ മോന് കല്യാണം സമയത്തൊക്കെ സ്വർണത്തിനൊക്കെ നല്ല വില കൂടിയോന്ന് ചോദിച്ചതാ
ആ മോന്റെ കല്യാണത്തിനൊക്കെ എന്താ സ്വർണ്ണത്തി ഇപ്പോളും അങ്ങനെ ആണല്ലോ
ആ ഇപ്പോ എത്രയായി ഓന്റെ കല്യാണം കഴിഞ്ഞിട്ട്
ഓന്റെ ഇപ്പോ നാല് കൊല്ലായി
ആ അന്ന് ഇത്ര ഇണ്ടാവൂലല്ലേ മുപ്പത് ലക്ഷത്തി പതിനാറായിരംക്കെ അല്ലേ ആ
അത്ര ആയിലേ
ഉം ഇങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടൊരു മോനും അമ്മമ്മൊക്കെ ഉണ്ടാ
അമ്മായിയമ്മ ഇല്ല്യാ
ഉം മരിച്ചാ
ആ
ആരും ഇല്ലല്ലേ തറവാ തറവാടിന്റെ ഘട്ടങ്ങള് എല്ലരും
ആഹ് തറവാടിന്റെ അടുത്തന്നെയാ വീട്
ആഹ് ആഹ് ഹ
ഉം ഇങ്ങക്ക് പെരെക്കടത്തുണ്ടോ സ്വന്തായിട്ട്
അതെന്താ ണ്ടാ ചായൊക്കെ കടി ഉണ്ടാക്കിയെ
കടി ചപ്പാത്തി അമായിമായ് അല്ല അല്ല ഇങ്ങക്ക് വീടൊക്കെ എടുത്തുണോ
ഇന്ന് ഞങ്ങൾ തറവാട്ടിലാണ്
ആഹ്
ഉം
പിന്നെ അടെ എല്ലാരും ഉണ്ടാവൂലേ
ആ മൂത്തേച്ചിയല്ലോള്ളൂ ഞാൻ മൂത്തേ
ഏ പണിയൊക്കെ കഴഞ്ഞോട്ട്
ഇല്ല ഞാൻ അയ്ന്റെടേയിൽ കൂടെ ഒന്ന് വിളിച്ചത പണി ഞ്ഞ് പണി ചായപ്പണി ഉം ഉം ഉച്ചക്കൊള പെരിക വളർച്ചട്ടണ് ഏ കറിക്കുള്ളൊക്കെ കഴിയാണ്ട് ഒരുങ്ങ്യാണ് അപ്പൊ അത് കഴുകി വെള്ളത്തിലിട്ട് ച് കറീയ്ക്കണം വച്ച നക്ക് പണീണ്ട് ഉം അത് നേത്തൊക്കെ പണി ചെയ്യുവോ
ചോറൊക്കെ ഇണ്ടാക്കാണ്ടാവൂലേ
ആഹ് ചോറൊക്കെ ഉണ്ടാക്കാണ്ട് എന്താ നേരത്തെ കൈകിയെച്ച
ഏ
നേരത്തെ കൈകിയൊഴിച്ച
നേരത്തെ കയ്യാ പറഞ്ഞാല് പുതിയാപ്പൾക്ക് ഇണ്ടാക്കാന് ആകുമ്പോത്തിന് ഒക്കെ ഉണ്ടാക്കണം ഉം വരാനാകുമ്പോത്തനേ
പിന്നെ എപ്പം വരിയാ
അത് പതിനൊന്ന് മണിയൊക്കെ ആവും
ഉം അപ്പളാ ചായ കുടിക്കാത്
ഉം അപ്പൊ ഒരു കുടി അയിന്റെടെ വൈസുണ്ടെങ്കിലൊ എന്തെങ്കിലും കുടിച്ചോ
ഉം
ഇതാണെങ്കിലേ
മ്ം ഉം
ഉം
ഉം ഇപ്പൊ കല്യാണൊക്കെ ഇപ്പൊക്കെ കല്യാണൊക്കെ എന്താണ്ല്ലേ ആർപാടായി കഴിച്ച്ടാണ്ട് ആ പത്തും പതിനഞ്ചും കൂട്ടകൾ കൊണ്ടു പോകാനാണ് ത്തി എന്താണ്
എന്താ ഇപ്പൊ കല്യാണം തലേന്ന്
പാപ്പെട്ടോൾക്കാണ് താങ്ങാനും പറ്റൂല്ല
ഉം തലേന്നൊരു പരിപാടി
ആ പിറ്റേന്നൊരു മഞ്ഞക്കല്യാണം പച്ചക്കല്യാണം പിന്ന എന്താ, ആ വരെ ആ
പലേ കല്യാണാണ് അ
ആ അതാണ് അതിനനൊക്കെ
ആഹ് ഒപ്പനിയും പാട്ടും കളിയും
നിങ്ങക്ക് നിങ്ങള്തൊക്കെ എങ്ങനെയാണ് വരെ കല്യാണങ്ങളൊള്ളേന്
ആഹ് എന്റെ മോന്റെ പിന്നെ തലേന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നു.
ആഹ് അതുണ്ടാവുംതലേന്നൊരു പരിപാടിപ്പൊല്ലോട്ത്തും നമ്മളതും എന്താല്ക്ക ഇ കഴിച്ചോ
ഏഹ് എളച്ചണ്ടോ അനക്ക്?
ഇല്ല, എളച്ചന്മാർ ഇല്ലാ പുതിയാപ്പള
പുതിയപ്പളെ ചെറുത്.
ആ പിന്നെന്താ ഉം നിങ്ങളെന്താ രാവിലെയൊക്കെ എന്താണ്ടാക്കല്?
ഞാന് ചപ്പാത്തി പിന്നെ അല്ലെങ്കില് വ ഇത്
നിങ്ങളെ ഭർത്താവല്ലേ മെല്ല കേക്കണള്ളൂ. എന്താന്നെ ആരെകാരിയാ സൗണ്ട് കുറവ. ആ
തീരല്ലയാ
ഉണ്ട് കേക്കണ്ട് ദൂരത്തുന്ന് പറയാ ലൗഡ് സ്പീക്കറാക്കികണോ ഇല്ലല്ലോ.
ആ അതെന്താ ആരെക്കറിയ.
ആ
അനക്ക് ആന്റത് കേക്കണ്ടല.
ആ എല്ലാം കേക്കണില്ലേ? നിങ്ങളന നല്ല ചുണ്ട് ചൂട് ഏ പിന്നെ ഇങ്ങനെ ചുണ്ട് ഫോണ് ചുണ്ടിനോട് അടുപ്പിച്ച് വെക്കണ അപ്പൊ .
ആ ന്നാങ്ങനെനാക്കല്ലേ?
ഉം
പിന്നെ ഇപ്പോ കേക്കണ്ടോ?
ആ ഇപ്പ എല്ലാം കേൾക്കണ്ട്. അങ്ങനെ അടുപ്പിച്ച് വെച്ചാല് ആ ഇപ്പ എല്ലാം ക്ലിയർണ്ട്. കുറച്ച് വിട്ടുപിടിക്കുമ്പോഴാണ് ക്ലിയർ ല്ലാക. ആ
പിന്നെ എന്തൊക്കെയണ്ട്.
മഴ ഇണ്ടവിടാ.
മഴ ഇല്ല ഇപ്പൊ ഇന്ന് ഒരു വെളിച്ചണ്ട്.
ആ ഇന്ന് വെളിച്ചണ്ട് ഇന്നലെക്കെ നല്ല മഴ ലെ അല്ല രാത്രി. രാത്രിയൊക്കെ നല്ലോം പെയ്
രാത്രിയൊക്കെ എന്തെനിമഴ പിന്നെ നിങ്ങള അടൊക്കെ വെള്ളം വറ്റോ.
എങ്ങനെ
കിണറില് കിണറില് വെള്ളം വറ്റോയ്ച്ചാ.
ഞാൻ വറ്റലൊന്നില്ല വേനൽക്കൊക്കെ ഇണ്ടല്ലോ ആവശ്യത്തിനൊക്കെ ആള് കൂടുമ്പങ്ങനെ പറയും ങ്ങനെ ഇപ്പോ ഉം ഈ പ്രാവശ്യന്നും വേനൽക്കൊന്നും ബുദ്ധിമുട്ടിട്ടില്ല.
ഏ ഞങ്ങൾക്ക് വെള്ളം ഇണ്ടായണ്ട്.
ഒരു പാടം വക്കാ.
ഇല്ല പാടല്ല ഓനെ ഉള്ളോട്ടായിട്ട്.
ആഹ് ആഹ ആഹ് അങ്ങനെല്ലേ അതെ ഞങ്ങളും പാഠം കൊറേ ദൂരാണ് എന്നാലും വള്ളത്തിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പ ഇന്നലെ ഇന്നലെക്കല്ലമയയാ കുട്ടികൾ എല്ല രാത്രിയല്ല
ആ ഇന്നലെ നല്ലാം പെയ്തണേ.
ആ പെയ്യട്ടെ മഴ വെള്ളല്ലാത്ത ഓലൊക്കെ അല്ലേ.
ആ വള്ള വള്ളില്ലാത്തോലൊക്കെ ഇങ്ങോട്ട് എടെങ്ങേറായി കാണല്ലോ
ആഹ അതാ പിന്നെ വെള്ളംക്ക് ചെരേട്ത്തൊക്കെ മഴ പെയ്തിട്ട് പരീക്കൊ ക്കെ ചെലോൽക്ക് കഴിഞ്ഞ പ്രാവശ്യ ല്ലേ എന്താണ് വള്ളം കേറികാണ്ട് കൂട്ടനാടാ ആ ഭാഗ ക്കെ ഓരോരുത്തർ ഓരോരുത്തർ ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കണേ
എത്രയ പെരാ കൊഴിഞ്ഞിയും നാസായൊക്കെ?
ആ ഇന്റെ കുടുംബക്കാ ആ എന്റെ കുടുംബകാര് തിന്നെ വള്ള ഇങ്ങനൊക്കെരി റിയണ്ട് വീടിന്റെ പകുതിയോരും വളക്കെ മുങ്ങിക്കണങ്ങട്ട് ആ ഫർണിച്ചർ കാര്യം മ്മള് അതക്ക മേൽക്ക് കൊണ്ട പിന്നെ വെള്ളം ഒഴിഞ്ഞു പോവൂലേ? എ ഈ മയക്കല്ല കഴിഞ്ഞ ഏ ഈ മയക്കാർക്കൊന്നും പറ്റിട്ടൊന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു തിരിഞ്ഞിൻ മഴയല്ലാവും ഏ കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞു കഴിഞ്ഞൊല്ലത്താണ് പറഞ്ഞത്.
ഏ കഴിഞ്ഞല്ലൊല്ലോടുത്തങ്ങ് ആഹ കഴിഞ്ഞൊല്ലത്തെ
വന്നിട്ട് വീട്ട്ക്ക് വന്നിട്ട് പാമ്പ് അങ്ങത്തെ സാധനങ്ങളൊക്കെ കണ്ട് ന്നൊക്കെ പറഞ്ഞു പക്ഷെ താറൊക്കെ കേടു വരൂലെ അങ്ങനെ വീടിന്റെ അങ്ങനാകുമ്പോ
ആഹ കറി കേടരു എല്ലാം കേടും ചമര് ഉള്ള്
ചൊമരൊക്കെ കേടരൂ എത്ര പണിയറ പിന്നെ തേച്ചങ്കിൽ നല്ലാം വൃത്തിയാക്കിയാണ്ട് നന്നാക്ക എത്ര പണീണ്ടല്ലേ ഉം അതല്ല
പണി കജ്ജാനുള്ളൊരു പണി
ആ ഉപകാരം വേതാ കഴിഞ്ഞ പ്രാവശ്യങ്ങ ഉൾപ്പെ ല്ലൊ പോയത് പിന്നെ ഉൽ പൊട്ടലിൽ കഴിഞ്ഞ പ്രാവശ്യ അയിന് മുന്നെ കൊറെ ആൾക്കാര് ഉം
ആ അയിമ്പ ആ അയിന്പ്പത്താ പ്രാവശ്യം തോന്നുന്നു
ആഹ അത്ര ആൾക്കാർക്കില്ലേ
ഇത്ര കാലം പലരും മരിച്ചത് വയനാട്ടിൽ
പെറിക്ക ട്ടാണ് ഉം പെണ്ണുങ്ങളും പോയി കുട്ടികളും പോയി എല്ലാരും പോയി എന്താണ് അയിന്റൊക്കെ ഒരു വേ ന്താ ല്ലെ ഓൽക്ക് വീടൊക്കെ വെച്ചൊടുത്ത് പിന്നെ എന്താ അങ്ങനെ ആടെ സർക്കാര്
ആഹ് എന്തെങ്കിലൊക്ക സഹായങ്ങളുണ്ടാവൂ
ആ സഹായം കൊറേ കിട്ടാത്തോര് എത്രപ്പാ എത്രങ്ങാലും സ്വാ വണ്ണങ്ങൾ കീടാണാറണ്ട് പേപ്പറിൽ അറുപത് അവന അയാളുടെ പോയാല അയാൾ നൂളിച്ചിട്ട് അയാൾത് അയാളറിയാ അതിന്റെ അടിയിലുണ്ട് എന്റെ സ്വർണ്ണ അറുപത് പവന്ട്ട്തരി എന്നുള്ള പേപ്പറി എടുത്തരി അങ്ങനെ എടുത്തരാന ഒന്നായിറ്റ്ണ്ട് അട്ടിമറില്ലേഞ്ഞ്ക്കല്ലേ. പാടെ സ്വർണൊക്കെ ന്റെ ആങ്ങളെ വറണ്ട് ഓനും വീട്ടേരും പാടെ വോളണ്ടിയേഴ്സ്യ്യണ്ട്. ങ്ങനെ പ്പാൾക്കാരെ ണ്ടാക്കൂലേ ആ ആൾക്കാരെ പിന്നെ പയ്യ് കാട് അങ്ങനത്തതൊക്കെ ങ്ങനെ മണത്തിട്ട് നിക്കാൻ വയ്യാ റുട്ടുഓനെ ഓ പൈസൊക്കെങ്ങനെ വിളിച്ചാല് ഒക്കെ എടുത്തക്കാണ്ട് ആൾക്കാരെ ഏൽപ്പിക്കല് അവനാ അതിന്റെ ആൾക്കാരേ ൽപ്പിക്കൂല്ലേ കൊറേസോത്രം ആണ് പൈസ ഒലിച്ച് പോണത്.
ഉം
എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടൊ ങ്ങ
അ ആ ആ ആയിക്കോട്ടെ ആ ആ നയിക്കോ